ഇല്ല
ഹലോ കേക്കുന്നുണ്ടാ
ആഹ് കേൾക്കാൻ പറ്റുന്നണ്ട് എന്താ വിശേ
ആ ആ സുഖായിട്ട് പോണം എന്താ അവിടെ വിശേഷങ്ങളൊക്കെ
ഇവടിം സുഖായിട്ട് പോണു
ആ നൈറ്റ് ആയിട്ട് എന്താണ് കുട്ടികളെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ
അത പഠിപ്പ് ഇപ്പ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്ക അപ്പൊ അതിന്റെ ഇടൽൊ ഒരു കോള യുട്ടെന്ന്വിചാരിച്ചണ്ട്
അയ് ശെരി ഓക്കെ നൈറ്റിലേക്ക് വേറെ ഫുഡൊക്കെ ണ്ടാക്കൂടാ
അ നമ്മക്ക് നമ്മക്ക് വിടിച്ച നമക്ക് വിടെ ചപ്പാത്തി എന്നെയാണ് ഇവിടെ നൈറ്റ് ഇൻകാ ണെങ്കിൽ അത് എനക്ക് ഇണ്ടാക്കാന്
ആ ശെരി എല്ലാരും ചപ്പാത്തിന്നെയണൊ കയ്ക്കാറ് അല്ലെങ്കില് പിന്നെ എന്തെങ്കിലും ഷുഗർ പെൻ പേഷ്യൻസോ അങ്ങനെ ആരെങ്കിലൊക്കെ ണ്ടോ
ആ ഷുഗർ എല്ലാരും ഇവടെ ഷുഗർ ഷുഗർ ഇല്ലോലാണ് അപ്പ അതിനനുസരിച്ചുള്ള ആഹ
നമ്മള് ഷുഗർ ഇണ്ടെങ്കില് നമ്മുക്ക്ല്ലേ ഈ ചപ്പാത്തി കഴിച്ചാൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ അതായത് നമ്മള് കണ്ട്രോൾ ചെയ്താല്
ഇൻക്ക് തോന്നുന്നില്ല വല്ന്ന് പറഞ്ഞാല് എ ഫുഡ് ഡ്ഇപ്പൊ ചോറാണെങ്കിലും ഏ ലിമിറ്റ് ചെയ്ത് കഴിച്ചാല് അത് ഏ ക ൺട്രോള് ചെയ്ത് വരാൻ കഴിയും പക്ഷെ ഒരു ചപ്പാത്തി അതൊ ഒരു രണ്ടോ മൂന്നോ ചപ്പാത്തിക്ക് കൊഴപ്പല്ല ഇവരൊക്കെ കഴിക്ക ക്കാണെങ്കി അഞ്ചും ആറും
ആ അതെ അതെ അതെ ഇപ്പൊ ഞാനൊക്കെ എന്താറിയ പറയാൻ കാരണം ആ അതെ അതെ ഞാൻ പറയാൻ കാര്യം ൻ്റെ എനിക്കങ്ങനെ ൻ്റെ ഹസ്ബൻഡറിിന അങ്ങനെ പറഞ്ഞായിട്ട് ഇണ്ടാക്കും പക്ഷെ എന്താ നമ്മൾ ഉണ്ടാക്കണ എങ്ങനായലും രണ്ട് മൂന്നണ്ണം ഉണ്ടാക്കുലല്ലോ ഉണ്ടാക്കുമ്പോൾ കുറച്ച അധികംണ്ടാവൂുള്ളൂ ആ അപ്പം ഇപ്പൊ നമ്മള് വെയ്റ്റ് കൈയിന്ന ആണെങ്കിലും കൂടെ പിന്നെ വെയിറ്റ് കൊറക്കണാനൊക്കെ ആണെങ്കിൽ കൂടെ നമ്മള് ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കാൻ പറ്റുള്ളൂ ഇത് ചോറ് കഴിക്കണ പോലെ വയർ നേറച്ച് ക കഴിച്ചാല് പിന്നെ അതിനോട് കാര്യമില്ല
അതുകൊണ്ട് കാര്യല്ല അത് ശരിയാണ് അപ്പം അങ്ങനത്തെ അതാകുമ്പോൾ കുറച്ച് ലിമിറ്റ് ചെയ്ത് കഴിക്കണം നമ്മളെ എന്നാല ഈ ഷുഗർ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ എവിടെ പാട്ട് പാടുന്നുണ്ടോ
ആഹ് നോക്കണ്ടാ നൈറ്റായ മൂന്നാളും കൂടെല്ലേ പകലാകുമ്പോ മൂന്നാള് പോവും ആ ഒരു ടൈമല് നല്ല ഫ്രീയാ നൈറ്റിയ പിന്നെ പെൻസിില് കളറ് കട്ടർ ഇതിനൊക്കെ ഭയങ്കര തല്ലാണ് ഇവിടെ, അതെ അതെ
ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പാട്ട് ഏ ഞാന് ഞാൻ അത്യാവശ്യം പാടും. ഇപ്പോ മിനിയാന്ന് ഇവിടെ ഒരു കല്യാണം കല്യാണം ഇണ്ടായിന്, കല്യാണ തലേന്ന് അപ്പോ അവരെല്ലാരും ഇങ്ങനെ നിർബന്ധിച്ചപ്പോ ഞാൻ രണ്ടു പാട്ട് അവിടുന്നു പാടി.
അതെ അതെ പാട്ട് ഇഷ്ടപ്പെടാത്തോലൊന്നും ആരുല്ലലേ പാട്ട് പാടാനും നല്ല വോയിസാണല്ലോ. പാട്ടൊക്കെ പാടാന് പിന്നെ ഇഷ്ടള്ള ആളായിട്ട്, അതെല്ല ചെറുപ്പത്തിലേ പാടുവോ?
ചെറുപ്പത്തില് ഞാന് ഏ എൽ കെ ജി.
അലോ
ഹലോ
ക്ലിയറല്ലേടാ വോയ്സ് ക്ലിയർ അല്ലേ? ആ അതായത് പാട്ട് ചെറുപ്പത്തില് നമ്മള് കൊറെ ചെറിയെ അതായത് ഒന്നില് രണ്ടിലൊക്കെ പഠിക്ക ണ ടൈമ് ഉണ്ടാവല്ലോ അപ്പൊ സ്കൂൾ ലൈഫിലൊക്കെ അങ്ങനെ പടിയിട്ടുണ്ടോ ചോയ്ക്കാ
ആ ഞാന് ജില്ല സബ് ജില്ല എ സ്റ്റേറ്റ് ആ ലെവലിലോട്ട് ഒക്കെ ഞാൻ പാടീട്ട് പോയിട്ടുണ്ട്. ഏ ദേശഭക്തി ഗാനം സംഘഗാനത്തിലും പിന്നെ ഈ പദ്യം ഉണ്ടാവല്ലോ. എന്താ അറബി പദ്യം അങ്ങൻത്തീലൊക്കെ ഞാൻ പോയിട്ടുണ്ട്.
ഉം ഞാനൊരു സംഘഗാനത്തിലൊക്കെങ്ങനെ മലയാളം സംഘഗാനൊക്കെണ്ടല്ലോ പിന്നെ സബ്ജില്ല വരെ ക്കെ പോവും ജില്ലയിൽ വന്നിട്ടില്ല സബ് ജില്ല വരെയൊക്കെ അന്നൊക്കെ യു പി എൽ പി ന്നൊക്കെ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂൾ എത്തിയരേ പിന്നെ അങ്ങനെ അങ്ങോട്ട് പാട്ടൊന്നും ഇതായിട്ടില്ല.
ഉം അയിന് ഞങ്ങളെ സ്കൂള് ന്ന് പറഞ്ഞാല് ഇ ത്തിന് ഭയങ്കര പ്ര ഏ ഇമ്പോർട്ടൻസ് കൊടുക്കും അപ്പൊ അവര് ഈ ഈ ടൈം ആവുമ്പോ അയിന് കൊറച്ച് മുന്നേ ഒരു ഒരു മാസോ രണ്ടു മാസോ മുമ്പന്നെ ഓല് ഇങ്ങളെ ട്രയല് ചെയ്യ അനെ ഞമ്മളെ ഇങ്ങനെ വിളിച്ചോണ്ട്ക്കും ഞമ്മളെ കാട്ടി ആവശ്യം ഓൽക്കെക്കാരം ഓല് അത്രീം ടൈമതിന് സ്പെന്റീതോണ്ട്ക്കും ഉം.
അതേതെ അതത് ടീച്ചേഴ്സിന്റെ എഫോർട്ടും ഈ സ്‌റ്റുഡൻസിന്റെ എഫോർട്ടും കൂടെ ആയിട്ടാണ് നമുക്കയിന്റെ റിസൾറ്റ് കിട്ടാ ഇപ്പൊ വാർഷികയാലും എന്തായാലും ഇപ്പോ ന്ന് പറഞ്ഞാപണ്ടത്തെ ടീച്ചേഴസ് തിന്ന പോലെന്നൊല്ലയ് ഇപ്പത്തെ ടൈമിലെന്താറിയോ ടീച്ചേഴ്സ് പറഞ്ഞാല് അടി ഇപ്പോ ടീച്ചേഴ്സിന്റെ പ്ര പെർഫോമൻസ് വരെ ഉണ്ട് ഇപ്പോ വാർഷികത്തിനൊക്കെ ഓക്ക്പ്പോ കഴിഞ്ഞ കൊല്ലൊക്കെ ഏതൊക്കോ സ്കൂളിലൊക്കണ്ട് പീഷ്യസ് അതെ അതെ പാട്ടൊക്കെ ആ അതെ അവര് നല്ല എഫേർട്ട് ഇടും, അത് പണ്ട് മുതലേള്ളത
അങ്ങനെ അതൊരു നല്ല കാര്യാണ്, ഓൽക്കും ഒന്ന് എൻജോയ് ചെയ്യാം.
ആ എൻജോയ് ചെയ്യാലോ, കാരണം കൊറെ മുന്നേ നമ്മള് ഇപ്പം ഇപ്പം നമ്മളൊക്കെ ഇപ്പനെ ഇപ്പൊ പാ ട്ട് പാടാ പറഞ്ഞാ ഇതുപോലെ പ്രോഗ്രാമില് അങ്ങനെ നമുക്ക് അവസരങ്ങള് അധികം ഇല്ല്യ ല്ലോ ഇപ്പോ നമ്മളൊരു സ്റ്റേജിലൊന്നും കയറി വല്ലാതെ പാടുലല്ലോ, ചെലപ്പോ മടിയൊക്കെ ആവും. ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോകുമ്പോ ആരെങ്കിലും നിർബന്ധിച്ചാലൊക്കെ നമ്മൾ പാടും
ഉം നമ്മളവിടെന്ന്റ ഞ്ഞാല് ടീച്ചർമാരെ അത്രയും എഫേർട്ട് എടു ക്കും പറഞ്ഞിലേ. അവര് നമ്മളിപ്പോ പ്രോഗ്രാമിന്റെ ഒരു തലേന്ന് തല അവര് നമ്മ ഈറ്റിംഗ്സ് ഫുഡൊക്കെ പറഞ്ഞ് തരും ഇങ്ങനെ ഇങ്ങനെ അവിടത്തെ ഫോൾടായിട്ട് ഉള്ളതൊന്നും കഴിക്കരുത്. നല്ല ഫുഡ് നോക്കി കഴിക്കണം, അങ്ങനെ നല്ല നല്ല ഇതില് പറഞ്ഞ് തരും. പിന്നെ പിന്നെ സൗണ്ട് പോയാ ഓല്ക്കത് ബാധി ക്കോലോ പിന്നെ അതേ പോലെന്നെ കുളിക്കാൻ പോവ അധികം കുളിക്കരുത് ട്ടോ, പുഴയിൽ പോയി കുളിക്ക നമ്മളെ വീട് പുഴന്റെ അടുത്താണ് അപ്പൊ പ്രത്യേകിച്ച് ഞമ്മളോട് പറയും പുഴന്റെൽ പോയി കുളി കണ്ട് മാറ്റി വരരുത് നമ്മെ 'റിസൾട്ടിന്റെ ബാധിക്കും എന്ന് പറയും
ആ അതെ പാട്ടൊക്കെ പാടുമ്പോ ല്ലേ തൊണ്ടക്ക് അധികം സ്ട്രെയിന് വർത്തനം സംസാരം കാര്യങ്ങളൊക്കെ,
ആ പിന്നെ അവ് അവിടുന്നന്നെ ഇപ്പൊ പ്രാർത്ഥനൊക്കെ നമ്മളെ കാര്യം ചെയ്യ പ്ര ക്കാനും അതുപോലെ ലീവ്ട്ക്കാനൊക്കെ അപ്പൊ അതൊന്നും ആ ആ ഒര് ഒരു ദിവസാവുമ്പോ പിന്നെ നമ്മളോട് ചെല്ലിപ്പിക്കൂല അത്രയും നമ്മള് സൗണ്ട് പോകണ്ടാന്ന് കെര്തിട്ട്
ആ അതെ അതെ അതെ കാരണം ആ പെർഫോമൻസ് റ്റ് നൂറില് നൂറ് കൊടുക്കണംന്ന്ള്ള ആ ഒരു ഇതുണ്ടാവല്ലോ ടീച്ചേഴ്സിന് ആ അതാണ് അയ്ന് വേണ്ടിട്ടുള്ളൊരു ആ അതെ അതെ
ത്ര എഫേട്ട് ഇട്ത്ത്ണ് അങ്ങൻത്തെ ടീച്ചേഴ്സ്നെ ഞാൻ കണ്ടില്ലട്ടൊ അവര് അവര്ന്ന് ർഞാല് അവടെ തന്നെ സ്കൂളില്
അം ആ അങ്ങൻ ല്ല ഏത് ടൈപ്പ് പാട്ടുകളൊക്കെ കൂടുതൽ ഇഷ്ടമാക്ക് സിനിമാ പാട്ടാണോ അല്ലെങ്കിൽ ആൽബം സോങ്സ്
അങ്ങനെ നോക്കാണെങ്കില് ഇൻക്ക് സിനിമാ പാട്ടാണ് ഇൻക്ക് ആൽബ അതൊണ്ട് വെല്യ താല്പര്യംന്നില്ല ഇപ്പൊ കൊർച്ച് ട്രെൻഡായിട്ടുള്ള പാട്ടില്ലെ ആ കൊഞ്ചല്ലെ കൊഞ്ചല്ലെ
ആ അതെ ഇപ്പൊ ഇയ്യ് കണ്ടില്ലേ ണയന്റീസ് പാട്ടുകളാണല്ലോ ഇപ്പൊ ട്രെൻഡിങ് അതായത് പിന്നെ പണ്ടത്തെ നമ്മളെ ഷാഫി പറ ഷാഫിന്റെ പാട്ടൊക്കെപ്പം ഒരു പാട് വന്ന് കൊല്ലം ഷാഫിന്റൊക്കെ പണ്ടത്തെ ആ അതെ ട്രെൻഡായിട്ട്ണ്ട് ആ അത് ന്ത പെണ്ണേ അത് പാട്ടക്കൊ നല്ല ഇഷ്ടായി ഞാൻങ്ങനെ പാടും ഇഷ്ട്ടാണ് പിന്നെ ങ്ങനെ ലാ ട്രെൻഡായിട്ട് വന്ന്ട്ട്ണ്ട് അടിപൊളിയായിപ്പം
ഒരു ഫിലിമിലാണ് ഫിലിമിലീ പണ്ടത്തെ ഏതോര് കണ്ണും കണ്ണും ന്ന്ള്ള
ആ അതെ അതെ ആ ഇതിന് മുന്നേ നമ്മളെ എത്ര നാള് വന്നിട്ടുണ്ടായിരുന്നല്ലോ എത്ര നാള് അതെന്നല്ലേ വന്നീന് കൊർച്ച് മുന്നേ നമ്മളാ കല്യാണ ത ആ കല്യാണത്തിന്റൊരു നമ്മളെവന്റെ ഉം എന്തപ്പോ അയാള് ന്റെ ആ നടന്റെ പേരിപ്പം കൊറെ കല്യാണ പാ ട്ടൊക്കെ വന്നിട്ട്ണ്ട് അയ്ല് എത്ര നാള് പർഞൊരു പാട്ട് വന്ന്ട്ട്ണ്ടല്ലോ ആ പു പുതിയ വേഷനായിട്ട് വന്ന്ട്ട്ണ്ട് ആ കൂട്ത്തെന്നെ പാടിയതതാ പക്ഷെ നമ്മള് ഇവടട്ത്തൊരു കല്യാണം കൊറെ എന്തപ്പോ ആ സിനിമന്റെ പേര് ഞാനങ്ങട്ട് മർന്നോയി ആ മറ്റേ നടിയൊക്കെള്ളെ ഒരു
ആ മൻസ്സിലായി മറ്റേത് എന്താ കല്യാണം അ ആരാരും മനസ്സിനെ അത് അയ്ന്ല്ലേ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും
സിൻമ ആ സിൻമന്റെ അയ്ല്ണ്ട് അയ്ല്ണ്ട് ആ അതെ കിട്ടുന്നില്ല ആ ടനിം നടിന്റൊക്കെ മൊഖങ്ങനെ കാൺണ്ട് പക്ഷെ
അതാണ് അപ്പൊ അട്ത്ത് അപ്പം അങ്ങനെ ഓരീ സിൻമക്കാരാണ് കൂടുതലായിട്ടിങ്ങനെ പഴേ സോങ് ങ്ങട്ട് ട്ത്ത് വെന്നത്
അത് കൂടുതൽ ട്രെൻഡാവും മൻസ്സിലായോ സിൽമേലൊക്കൊക്കെത് വെരുമ്പം കൂട്തലും ആ അതെ ഇവർക്ക് റീൽസ് ചെയ്യാനും ഇതിനൊക്കെ ഇപ്പൊ ഇപ്പൊ ഞങ്ങള് ങ്ങനെ ഞങ്ങള്ങ്ങനെ പറയേ അനിയിത്തിമാരൊടൊക്കെ പറയും ണയന്റീസിലെ പാട്ട് ട്ടെന്നെ വേണം ല്ലെ നിങ്ങക്ക് റീൽസെയ്യാന് പറയും അനിയത്തിമാരോടൊക്കെ കാരണം ആ അത് പ്പങ്ങനെ നല്ല ട്രെൻഡായി വെര്ന്ന്ണ്ട് പഴേ പാട്ടുകള് പഴേ പാട്ടിന്റെ രസൊന്നും ഇപ്പത്തെ പാട്ടില്ല
ഇല്ല ഇല്ല അത് ശരിയാണ് ഇപ്പ പണ്ട് പണ്ടത്തെ പാട്ടിനൊക്കെ ഓരോ അർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് നോക്കി കഴിഞ്ഞാൽ വരികളായാലു നല്ല അർത്ഥണ്ട് പക്ഷെ ഇപ്പഴത്തെ പാട്ട് കാണാ ഒരു പാട്ട്
ആഹ് ഇപ്പൊ എന്തൊക്കോ കൊക്കൊള്ളിച്ച് പാടുന്ന പാട്ടുകൾ കുറെ റാ ഉപ്പായിട്ടോ അങ്ങനെയൊക്കെ ഒരു എന്തൊക്ക ആ അതെ അതെ ഭംഗിയുള്ളത് ഉണ്ട് അല്ലാത്തതും ഉണ്ട് അതായത്
കേട്ടാല് നമുക്ക് എന്തോ ഒരു വെറുപ്പ് തോന്നും ചില പാട്ട് കേട്ടാല്
ചില പാട്ടുകളൊക്കെ അതെ
ഇങ്ങനെ ഇങ്ങനെ നമ്മള് ലിറിക്സ് ഇങ്ങനെ ഓരോന്ന് ഓരോന്നന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു മോശമായിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലത നല്ലതായിട്ട് ഈ പ്രണയം സോങ്ങുകളൊക്കെ അധികം
ആന് സോങ്ങുകളൊക്കെ വരുന്നു അതെ അതെ ഇപ്പൊ നമ്മള നൈറ്റി സിസ് ത്തെ പാട്ടുകളൊക്കെ ഓരോ സിനിത്തെമേപാട്ട് അ ത്ഒന്നും രണ്ട് ഒന്നല്ല എന്ത് രസ കേക്കാന് ഇപ്പോഴും കേട്ടിരുന്നു പോവും ഞാന് നമ്മള് ഓരോ പണിടുക്കുമ്പോക്കെ പാട്ട് ഇട്ട് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണികൾ ഓട്ടോമാറ്റിക് കേട്ട് മുന്നോട്ട് പോകും പാട്ട് കേട്ടട്ട് പാട്ടിട്ടാട്ട് അധികം പണി ക്കുമ്പ അത് വീട്ട് ജോലിക്കാണെങ്കിൽ
അത് ശരിയാട്ടോ അത് ശരിയാണ് ആഹ പാട്ട് കേ ട്ടാല് പണീന്റെ ഭാരം തോന്നില്ല
വ തോന്നുല കാരണം ആ ചിലപ്പോ നല്ല ഇഷ്ടമല്ല പാട്ടേക്കാരെ ആഹ് നമ്മള് അങ്ങനെ ആസ്വദിച്ചു പോകും പിന്നെ ആ ചില പഴയ പാട്ടൊക്കെണെ ഒന്നും കൂടി നൊസ്റ്റാൾജി ആ ബാക്കിലൊക്കെ എത്തുവ നമ്മള് പഴയ കാലത്തിലോട്ടൊക്കെ അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായി ആഹ്
അങ്ങനെ മക്കളൊന്നും ഇല്ലാത്തോണ്ടെ അപ്പൊ പണി നീങ്ങണെങ്കി നമ്മള് പാട്ടൊക്കെ ഇട്ട് അത് വേ
ആഹ് വൈബ്ന്നെ അയ് കണ്ടില്ലേ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് കൂടുമ്പോ ഒന്ന് ചില്ലാാവാനൻ വേണ്ടി നമ്മള് അങ്ങനത്തെ സോങ്സ് ഇടല്ലോ ആ അതെ ഏത ട്രിപ്പ് പോകവാണെങ്കിൽ
എല്ലായിടത്തും പാട്ടിന് എല്ലാരും ഇമോട്ടൻസ് കൊടുക്കുന്നുണ്ട്
അതെ പാട്ട് കേൾക്കാത്ത ആൾക്കാര ആരും ഉണ്ടാവില്ല ഇപ്പൊ ഒരു കാറിൽ പോകുകയാണെങ്കില് പിന്നെ ഒരു ട്രി പ്പ് പോവാണെങ്കിൽ എല്ലരും ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെങ്ക പാട്ടിടി ഒന്ന് ഓണാവട്ടെ പറേയും
അതന്നെ പാട്ടില്ലാതെ എങ്ങട്ടൊ ഒരു ട്രിപ്പോ കാര്യങ്ങളോ ഉണ്ടാവൂല
ആഹ് ഇല്ല അത് പിന്നെ മരണ വീട്ടില്
എന്നാ എന്നാ പിന്നെ എന്താന്നാ എന്നാശരിട്ടോ
ആഹ് ഓക്കേടാ ശരി ഓക്കെ